ആ ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ആ മോളെ പഠിപ്പിച്ചൊണ്ടക്കെ ഇരിക്കയായിരുന്നു സിഗായിട്ട് ഇരിക്കുന്ന് തിരക്കൊന്നും ഇല്ല ചെയ്യാൻ വേണ്ടി കൊടുത്ത് അപ്പ അപ്പ വിചാരിച്ചു നിങ്ങള ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചു ആഹ ഓ അ എന്തോ
എഴുത്ത് കഴിഞ്ഞാ
ഇല്ല ആ മോള് ക്കൊള്ളും മോൾക്ക് ഡയന്ന് സ്കൂളിൽ അവരുടെ ഡയറി ഉണ്ടല്ലോ അവരുടെ നിത്യവിതത്തിലെ പന മോളെടുത്ത് ഓർത്ത് ഓർത്തി എഴക്കോ എന്തെങ്കിലും തെറ്റണ്ടെങ്കിലിൽ തിരുത്തി തരാന്ന് പറഞ്ഞാ സ്വന്തായിട്ട നമ്മള് ഒരു സഹായിച്ചു കൊടുത്താൽ എന്നും നമ്മളെ സഹായിക്കാനായിട്ട് നിൽക്കണം ഇതിപ്പോ എന്തെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പറ കൊടുത്താൽ മതിയല്ലോ
ആഹ് അത് അങ്ങനെയ ഒരു പ്രശ്നം നമ്മൾ ഇങ്ങനെ സഹായിക്കാ അതിന് തന്നെ നി
അപ്പൊ അവര്ന്ത് ചെയ്യും അവര ഒറ്റക്ക് എഴുതാൻ നിക്കത്തില്ല ആ അമ്മി പറഞ്ഞു തരുമല്ലോ ആ അപ്പൊ പിന്ന അപ്പൊ തുടങ്ങാന്ന് വിചാരിക്കും ഇതല്ലാതെ തന്നെ എഴുാൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്നും അവര് തന്നെ സ്വയം ചെയ്തോളും എന്ന ചെയ്യാനുള്ള കാര്യമായിട്ട് ചെയ്തോളും എന്തെങ്കിലും അവസാനം കഴഞ്ഞിട്ട് മാത്രില കൊടുത്താൽ മതി അല്ലെങ്കിൽ പാടാമതി ഇപ്പഴത്തെ പഠിത്തൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അ പിന്നെ അവിടെ എന്ത് ചെയ്യായിരുന്നു വെറുതെ ഇരിക്കായിരുന്നോ
ആഹ് ഇവിടെ അതന്നെ വെറുതെ കൊറച്ചേര ഇങ്ങനെ ഇരിക്കുന്നു
ആ ഇനിപ്പപ്പോ രാത്രിൽ ആഹാരൊക്കെന്താ ഉച്ചക്കതെ ചോറ്
ആഹ അത് ഒരു നേരം കൊണ്ട് എടുക്കും രാവിലെ തന്നെ ഉണ്ടാക്കി വച്ചാല് രണ്ടു നേരത്തുള്ള സിറ്റള്ളന്ന മതി അവിടെ
അങ്ങനല്ലട്ടോ ഇവിടെ എനിക്ക് ചപ്പാത്തിക്ക് ആ ചപ്പാത്തിക്ക് ആവട്ടെ റെഡിയാക്കി വെച്ചേക്കാണ് ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഏഹ അല്ല അവടെ ഇക്കാട് ഉമ്മാക്ക് ഉപ്പാ അവരോക്കെ ഉമ്മാടെ ഇക്കാടെ ഉമ്മക്ക് ഉപ്പാക്ക്ക്കെ രാത്രി അവര് ചോറ് കഴിക്കില്ല അവർക്ക് ഷുഗറൊക്കെയുള്ളവരാ
അപ്പൊ രാവിലെ അങ്ങനെ ആണ്ടാ അ ടൈമിൽണ്ടാക്കുവല്ലോ അല്ലേ ഇപ്പള്
എന്ത്‌ ചെയ്യ ചൂടോടെ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കും എന്ന് വെച്ചാല് ഉപ്പായ് സമലാനില് എന്ന് പറഞ്ഞാല് ആ നമ്മള് അത്താഴത്തിന് അപ്പഴത്തന്നെ രാവിലെ എണീക്ക് അപ്പൊ അരീടെ എന്തെങ്കിലും ഇടിയ ഓ പുട്ടോ അപ്പവോ ഒക്കെ അപ്പഴുണ്ടാക്കും
നോമ്പ് നിൽക്കണ ആൾക്കാരല്ലേ
എന്തോ
ആ പിന്നെ നമ്മള എല്ലാരും എറെ ചെറിയടുക്കും നമ്മ പിന്നെ കാപ്പി ഉണ്ടാക്കിക്കൊടുക്ക അത്തണ്ടന്ന പുട്ട ഇടിയപ്പോ
ആഹ
നോമ്പ് തുറക്കുമ്പോ എന്തെങ്കിലും എണ് കടിയോ ജ്യൂസോ അതൊക്കെ ഉണ്ടാവും പിന്നെ ശേഷം ചോറ് കഴിക്കാപ്പം ചോറ് കഴിക്ക ആട്ട ആ രാത്രി കഴി എന്തായും ചോറ്
ഒരു നേരം ചോറ് കഴിക്കൂല
സമയത്ത് എന്ന് പറഞ്ഞാല് എന്താണ് നമ്മള് തറാവി ഒക്കെ കഴിഞ്ഞിട്ടെ ഒരിച്ചിരി ചോറ് കഴിക്കും എല്ലാരും ചില ദിവസങ്ങളിൽ വേണ്ട വെള്ളൊക്കെ കുടിച്ചൊക്കെ അങ്ങ് ആകെ ഇടങ്ങേറ ഇപ്പോഴന്ന് ഭയങ്കര ചൂടല്ലായിരുന്നു അതുകൊണ്ട് നോമ്പ് തുറന്നാ പിന്നെ വെള്ളം മാത്രം മതി പിന്നെ ആഹാരം ഒന്നും വേണ്ടായിരുന്നു
ആഹ അതാണ്
ചൂട് ഭയങ്കര ചൂടല്ല അവിടോക്കെ എങ്ങനെയാണ്
ഇവിടൊക്കെ ഇങ്ങനെ ഇവിടെ ഞാനും ഇക്കിം ഇക്കാൻ്റെനിയനന്നെ ഉള്ളൂ മോനുള്ളത് ഹോസ്റ്റലിൽ പോയി അക്ക
ആഹ എന്താ എന്താ പഠിക്കുന്നെ
മോന് ബ ഇവിടെ ഡിഗ്രിക്ക് പഠിക്ക
ആ എന്റെ ഒരു മോൻ മോനെ ഞാന് ഹാഫിളാക്കാൻ വേണ്ടിട്ട് ദറസില ക്കാണ് അവനിപ്പോ പന്ത്രണ്ട് വയസ്സ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ കൊല്ലത്ത് തന്നെയാണ്
തന്നെന് ആത് ശരി അവിടെ അടുത്ത തന്നെ അവൻ ആഴ്ചക്ക് വരോ
ആ നമ്മുടെ അതേ ജില്ല തന്നൊണല്ലോ അതുകൊണ്ട് ഒരു രണ്ട മണിക്കൂർ യാത്ര ന്തായാലും ഉണ്ടാവും അപ്പൊ അവനി ഇപ്പൊ വരും അടുത്ത് ഈ വ്യാഴാഴ്ച്ച വരും അപ്പ അതിൻ്റൊരു സന്തോഷണ്ട്
ആഹ് എല്ലാ വ്യാഴാഴ്ച്ച വരും? മുഹറത്തിന് വന്നില്ല?
ആഹ്
മുഹറത്തിൻ്റെ ലീവിന് വന്നില്ലേ?
മുഹറത്തിൻ്റെ ലീവിനില്ലായിരുന്നു ഇവർക്ക് സ്കൂൾണ്ട് സ്കൂൾ എന്ന് പറഞ്ഞാ പുറത്ത് സ്കൂളിൽ പോയിട്ടാ അവര് പഠിക്കുന്നത് അപ്പൊ പിന്നെ അല്ലേലും ഇവരുടെ ലീവ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ മാസവും രണ്ടാമത്തെ ശനിയാഴ്ച അത് നോക്കിയിട്ട് അവര് വ്യാഴാഴ്ച വിടും എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ നമ്മൾ ഹോസ്റ്റലിൽ കുട്ടി എത്തിക്കണം അങ്ങനെയാ തുടങ്ങണത് അപ്പൊ ഇപ്പൊ ഇപ്പൊ ഈ സ്കൂള് തുറ ജൂൺ ഒന്നായതുകൊണ്ട് അന്ന് തുടങ്ങി ക്ലാസവർക്ക് അന്ന് കൊണ്ടാക്കി പിന്നെ ഇപ്പൊ ഈ മാസം വന്നില്ല പിന്നെ ഇടയ്ക്ക ഒരു ദിവസം അവൻറെ മത്താന്റെറോടൊപ്പൊ ഒരു ദിവസം ഇവിടെ ഒരു തായിൻ്റെ കൂടെ പ്പോ ഒരേസം ഇവിടൊരു പള്ളിയി ഒരു പരിപാടിക്ക് വന്നപ്പോള് അവനെയും കൂടെ കൊണ്ടുവന്നു ഞങ്ങളുടെ നാട്ടിക്ക് വന്ന വന്നൊണ്ട് അവനെയും കൂടെ കൊണ്ട് വന്ന് അങ്ങനെ ഞങ്ങളെ വീട്ടിലൊന്ന് വന്ന് പിന്നെ അവന്റെ ഈ മൂന്ന് കൂട്ട
പോകുമ്പോ സങ്കടമൊക്കെ ഉണ്ടാവോ
ആ കരയും
ആ
ഭയങ്കര കരച്ചിലൊക്കേട്ടോ അപ്പൊ നമ്മൾ അവന്റെ മുമ്പിൽ കരഞ്ഞ് കഴിഞ്ഞാല് എന്താണ് അവന് ഭയങ്കര വിഷമാവും പക്ഷെ എങ്കിലും ഞാനങ്ങ് കരഞ്ഞു പോവും
ഹ ഹ് ഹ്
അവൻ പിടിച്ച് നിക്കും പക്ഷെ പിടിച്ച് നി ആഹ എന്തോ ഇല്ല ഇല്ല ഇല്ല അങ്ങനെയൊന്നുല്ല
പഠിക്കാൻയിക്കും പഠിക്കല് തുടങ്ങിയോന്ന ചോയ്ക്കി
അവനങ്ങനെ മടിയോന്നൂല്ല അവനിഷ്ടമായി അതുകൊണ്ട് കുഴപ്പമല്ല അതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ ഒരു മാസം ആയത് കൊണ്ട് സെക്ക രണ്ടാം ശനി വരെ ഉസ്താദ് കാത്തു നിൽക്കണില്ല അവനെ ഈ മാസം ആദ്യം കുട്ടികളെ എല്ലാരും വിടാണ് വീട്ടിലേക്ക് അവനൊരു മാസ്സല്ലയൊള്ളു അവൻ കഴിഞ്ഞ വർഷ ആ പോയത്ട്ടോ ആറാം ക്ലാസ്സിലായയപ്പോ അവനെ വിട്ടു ഒരു വർക്ഷം ആയിട്ടെ ഉള്ളൂ അതൊക്കെ പഠിച്ചൊക്കെ വരുന്നത് ഏ ഉള്ളൂ ഒ താമസം എടുന്നു കാരണം സ്കൂളും പഠിക്കുന്നത കൊണ്ട്േ സ്കൂളിൽ
എത്ര വർഷത്തിന്റെ
അതങ്ങനെയല്ല തീരുന്നത് വരെ എപ്പഴാണോ അവര് കുറആൻ ക ഫുള്ള് പഠിപ്പിച്ച അത് വരെ നിക്കാം ഒമ്പതാം ക്ലാസിന് മുന്നേ തീർക്കണം പത്താം ക്ലാസ്സാകുമ്പോഴേത്തേക്ക് അവർക്ക് പറ്റില്ലല്ലോ
ആഹ പൈസ എന്തെങ്ങലും ഉണ്ടോ
ആഹ് ഫീസ് കൊടുക്കുന്നുണ്ട്
ആഹ്
നമ്മള് ഫീസ് അഞ്ച് അയ്യായിരം രൂപ വെച്ച് കൊടുക്കണം ഫീസ് മാസം
ആഹ്
ആ അങ്ങനാ കൊടുക്കുന്ന അങ്ങനെയക്ക് ഇപ്പഴത്തെ ഇതിലന്നും ആൺകുട്ടികളൊക്കെ ഇവിടെ എങ്ങനെയാ നിർത്തി പഠിപ്പിക്ക പേടിയാന്നേ
ആഹ്
ആ ഓരോ ഓരോരോ രീതികളിലും പിള്ളേർ പോണ അതൊക്കെ ഇപ്പൊ ഒരു സമാധാനമാണ് എവിടെയെങ്കിലും ഇന്ന് പഠിച്ചാല് നമ്മുക്ക് ഇ ഒരു ചിരി ദീനി ബോധത്തോടെൊക്കെ വളർന്ന് കഴിഞ്ഞാലേ നമ്മുക്കൊരു സമാധാനംല്ലേ
ആഹ് സമയ എവിടെങ്കിലും കൊഴപ്പൊന്നുമ ഇല്ലായിരിക്കട്ടെ എവിടൊയാലും
പക്ഷെ നമ്മുടെ നാടന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ വള്ളരെ എന്ന് വെച്ചാലെ കൂട്ടുകെട്ടൊക്കെ വളരെ പക്ഷേ ഓരോ കുട്ടികളൊക്കെ അങ്ങനെയൊക്കെങ്ങ് പോവ അതിനിടയിൽ നമ്മുക്ക് നമ്മളൊക്കെ ഒച്ചരി വെച്ചാൽ ഒരു ഒത്തിരി ബോധം ഈ ദിന ഈ ബോധവട്ടം ക്കെ വളരുന്ന ഒരു ഫാമിലിയാണ് അപ്പൊ നമ്മുക്ക് പേടിയാണ് ഇപ്പം പുറത്തോട്ട് കുട്ടികളെ വിടാൻ തന്നെ സ്കൂളക്കൊക്കെ വിടാൻ തന്നെ പേടിയാണ് അ അത് എ ഈ ഒരു രീതിയിലപ്പൊ ഒരു സമാധാനം മുണ്ട് കുറച്ചൊക്കെ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് കെങ്കില ഒ ഈ ഒരു പ്രായത്തിൽ അവരെന്തെിലും
ആ പത്തി ഇരുപത്തൊന്ന് ഇരുപത്തൊന്നൊക്കെ വയസ്സ് നമ്മുക്ക് സമാധാനം മക്കൾക്ക് എല്ലതും അറിയാനുള്ള പ്രായമായല്ലോ
അപ്പന അവിടെ ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ അറിയുന്ന സമയമാണ് അപ്പൊ അവ വഴികേണ്ടി പോവില്ല ആ ഈ കൗമ്മാര കാലഘട്ടമാണ്
ഉ ഏത് കുഴയില് കുട്ടികൾ ആര് പറഞ്ഞ അവരക്കെ നമ്മളെ യണ്ട് ഫ്രണ്ട്സുകൾ പറഞ്ഞത
ആഹ് ആ സമയത്ത് അവർക്ക് നമ്മളോടൊക്കെ ദേഷ്യം തോന്നും കാരണം നമ്മൾ എന്തെങ്കിലും അവരൊന്നു നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അവര് വിചാരിക്കും നമ്മുക്ക് അവരുടെ ഇഷ്ടമല്ല സ്നേഹം ഇല്ല അപ്പൊ നമുക്കൊരു സ്വാതന്ത്ര്യം തരുന്നില്ല അങ്ങനെരു ചിന്താഗതിയായിരിക്കും ആ സമയത്ത് അത് അവരുടെ കുഴപ്പമല്ല അവരുടെ ആ ഇതിന്റെ പ്രശ്നമാണ് ആ പ്രായത്തിന്റെ
അവരെ താൽ ഇതിന്റെ പ്രശ്നമാണ് അവരെ വളർന്ന സാഹചര്യം ഒക്കെ കൂടി അവരെ മറ്റുള്ളവർ കണ്ടിട്ട് എങ്ങനെയാണ് അവര് അങ്ങനെയാണ്
ആഹ് അതാണ് അതാണ് അതുകൊണ്ട് നമ്മള് വളരെ എന്താണ് നോക്കി കണ്ട് മാത്രമേ മക്കളോട് ആ സമയത്തൊക്കെ നമ്മൾ നിൽക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കൈവിട്ടു പോവും
അതോ ആഹ് ഓന് കൊഴപ്പില്ല കൊഴപ്പൊന്നില്ല ഇപ്പ മാസമാണ് അധ്യാപനം
ആഹ് ആഹ് ആഹ്
കൊഴപ്പൊന്നുമില്ല ഇപ്പൊ പത്തിരുപത് വയസ്സ് ആവാനായി അ ഞമ്മ കൺട്രോളിൽ തന്നാണ് എന്നാലും അവനക്ക് സ്വാതന്ത്ര്യം ഉണ്ട്
ആ സ്വാതന്ത്ര്യം ഉണ്ട് അല്ല ഒരു ചിട്ടിയോട കൂടുള്ള വിതാക്ക ആപ കുട്ടികൾ അതനുസരിച്ച് നിന്നള്ളല്ലോ നമ്മുടെ വീട്ടില്
നിയന്ത്രണം പറഞ്ഞാൽ വല്ലാതെ സെറ്റും കൊടുത്തിട്ടില്ല എന്നാ വല്യ കുഴപ്പില്ല അവനക്ക് അവൻ്റെ ഫ്രണ്ട്സോളെ കൂടെ പോവാ ആഹ് അവ അൻക്കോ ആണ്ടത് ഇേ
ആ അല്ല ഈ ഒരു മേന ഉള്ളോ
ആഹ് അടിച്ചേൽപ്പിച്ചിട്ടില്ല ഒന്നും പഠിപ്പിന്റെ കാര്യയാലോ ഒക്കോ അവൻക്ക് ഓൻ്റെ ഇഷ്ടം നമ്മുക്ക് ഇഷ്ടങ്ങ ആ അതാ നല്ലത് മറ്റേ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ ചിലവാക്കിട്ട് കാര്യ
ഇല്ല ഇല്ല എന്താണോ ഇഷ്ടം അതി വിട അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കാരണല്ലേ ഞാൻ. അങ്ങനെ എനിക്കതായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു ചോദ്യം നമ്മക്ക്‌ ആഹ് മക്കള് ഇളോട് ചോദിക്കാൻ പാടില്ല.
അതന്നെ പറഞ്ഞത് അതൊക്കെ തന്നെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ.
അതാണ് അപ്പം അവരും നമ്മളെ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതവും സാഹചര്യങ്ങളും ഒക്കെ അവര് മനസ് മനസ്സിലാക്കി അവര് സന്തോഷത്തോടെ നമ്മളോടൊപ്പം നിന്നോളും. അവരുടെ ഒപ്പം നമ്മള് നിന്നാലേ. എന്നാ വല്ലാണ്ട് അങ്ങ് സ്വാതന്ത്ര്യം കൊടുത്തും പോവരുത്.
അതാണ് ഒക്കെ കണക്ക്‌ ഒരു കണ്ട്രോള് വേണം.
ഇപ്പൊഴേ നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമുക്ക് സന്തോഷത്തോടെ നമുക്ക് സമാദാനം കെ കൊണ്ട് വിഷമിക്കാതെ നമുക്ക് ജീവിച്ചു പോവാം.
അതാ അതൊക്കെ തന്നെ നമ്മക്ക് എന്താണോ തോന്നു ന്നെ വലുതായിട്ടേ എ
മഴയൊലൊ ഇന്ന്
എന്താണ് മഴ ഏഹ് മഴ ഉണ്ടായിരുന്നു രാവിലെ ഭയങ്കര മഴ.
ആഹ് ഇവിടെയും രാവിലെ ഉണ്ടാരുന്നു പിന്നെ വൈകുന്നേരം ഒക്കെ ആയ പ്പോഴത്തേക്ക് എന്ത്‌ ഏകദേശം എ
ആഹ് കൊറഞ്ഞിക്കണ് ആ തണുപ്പുണ്ടായ്ന്. പറഞ്ഞെ നല്ല തണുപ്പുണ്ട്. ഇതുവരെയും പെയ്ത മഴേന്റെ പോലെയല്ല.
ആഹ് അതാ ഒരു നല്ല തണുപ്പ് നമുക്ക്.
ആഹ് അത് ഭയങ്കര തണുപ്പ് വരുന്നുണ്ടേ ഇത്ര ദിവസ
ആഹ് ഇത്ര ദിവസം ഇത്ര ദിവസം മഴ പെയ്താലും നല്ല ചൂട്. ടും വിയർപ്പും മനുഷ്യരും എന്തോര് ഇടങ്ങേറായിരുന്നു. പക്ഷെ ഇന്നൊരു നല്ലൊരു. തണുപ്പ് കാലൊതെ ഇങ്ങ് തണുത്തിട്ടുണ്ടല്ലോ ഈ കോച്ചി പിടിക്കണ മാതിരി തോന്നുവാ.
അത് തന്നെയാ ഞാൻ ചെരുപ്പിട്ട് നടക്കണെ മാർബിള്ന്ന്
ആഹ് മാപ ആഹ് മാർബിളി പെട്ട് പ്രത്യേകിച്ച് തണുപ്പടിക്കും ഉമ്മ നിസ്കരിച്ചിട്ടുണ്ടല്ലേ. സോക്സ് വരെ കാലേന്ന് ഊരാണ്ടാ ഇരിക്കണ് കാരണം ഓറെണ കാലിനൊരു തണുപ്പ് കേറിയിട്ടേ അങ്ങ് വേദനി നിക്ക പറയുവാ
ആഹ് അത് പ്രായമുള്ളവർക്ക് ഇങ്ങനെ നമ്മക്ക് ഇങ്ങനാണെ പ്രായമുള്ളവരെ അവസ്ഥ ഇപ്പം എന്താവും.
ആഹ അതാണ്.
അതാണ് പ്രശ്
ആഹ് പ്രശ്ത അതാ മഴയാണെങ്കി മഴ തണുപ്പാണെങ്കി തണുപ്പ്. അങ്ങനെയാണ് ആഹ് ആഹ് അതാണ് ഞാന് ഞാനേ വിളിക്കാവേ എനി ക്ക്‌ എന്നെ ആരോ വിളിക്കുന്നുണ്ട്ട്ടോ കേട്ടോ ശരി ശരി